ആഎങ്ങനെ മഴയുണ്ട അടെ
ആ ഇവിടെ നല്ല മഴയാണ്.
ആ് ഇപ്പൊ നല്ലോ പ ആ അവിടെ ഇപ്പ നല്ലോണം പെയ്യുണ്ട്.
ആ വെള്ളം പോങ്ങാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു.
അമർന്ന് പെയ്യണതും പേടിയ അപ്പൊ ആ
ഓണം വരുല്ലേ അപ്പം ഈ വട്ടം നേരത്തെെയയാ തോന്നോണം എന്നോട് ആരോ ഇങ്ങനെ പറഞ്ഞു.
ആഅപ്പൊ എക്സാം നേരത്തെെയ ആണല്ലോ മക്കളെ. ആ ശ്രദ്ധ ആ സ്കൂളെ എക്സാം എന്താ ഏഴാം തീയറ്റ തുടങ്ങണ്ട പറഞ്ഞ്
ജൂലൈയിലോ?
അഹ് മോഡല് മോഡല് മറ്റേ പിറ്റ് ആ അപ്പൊ ആ ഇവിടെ ഏഴാംതിയതിയാണ് മെസ്സേജ് വിട്ട്ക്ക്ണ്
ആഹ ഹഹ
അപ്പൊ പെട്ടന്ന് മോഡല് തീർക്കേക്കാ അതിന്റെ ബാക്കിൽന്നെ ഇപ്പ മറ്റേത് എത്തുവല്ലോ?
ഓ
ഉം ഉം പറയാ അപ്പൊ ഓണം വല്ല നേരത്ത ആയിട്ടായിരിക്കും. നല്ല മഴ പേടി ആണ് ഞാൻ പറ എന്നാലെപ്പ വെള്ളത്തിൽ പോയ ആ ചെക്കന്റതേ ഇരുപത്തഞ്ചു വയസ്സായ ഞങ്ങള ഏരിയ ഞങ്ങള ഭാഗത്തുള്ളാണേ.
ആഹ ഞാ അറിഞ്ഞില്ല എങ്ങനെ പോയതാ?
വന്താ നാലാളെ രക്ഷിച്ചാണ്ട്. അവസാനവും പോയില്ലേ എന്താ ഇവിടെ എന്താ വോട്ട് മറഞ്ഞാണ്ട്. എന്തേനെ ഓന് രക്ഷാപ്രവർത്തനത്തില് ഗേഡായിട്ട് പോണ ചെക്കെനെനു
ആ അതങ്ങനെയാ ചെലപ്പെഴേ വിധിയേ
ആ അതാണ് വിധിയാണ് നമ്മള് പറയും പോലെ അല്ലല്ലോ ഒന്നും
അതെ യോ എന്തോര മരണമാ നമക്ക് ഈ എനിക്ക് തോന്നുന്നു നമുക്ക് കാണുമ്പ ചെല തമയത്ത് തല പെരിക്കുന്ന പോലെ വാർത്തകൾ വെരുന്നേ
ആ അതന്നെ ഇപ്പൊ ഇരുവത്തഞ്ച് വ യസ്സ് കല്ല്യാണം ഒറപ്പിച്ച് ച്ചതാണ് പക്ഷെ ഒന്നും ആയില്ല അപ്പോത്തിന് ഇന്നലെപ്പ ഓന് നാലാളോൻ രക്ഷിച്ച് അഞ്ചാം ഓം പോയിം ചെയ്ത് പെട്ടെന്ന് മലവെള്ളം വന്നാട്ട്
ആ ആ ഇത് കണ്ട എവിടോ ഒരിടത്ത് മറ്റ റ്റേ ഫ്ളാറ്റുകളും എല്ലാം കൂടി ഇടിഞ്ഞ് വീണ് ഏത് സ്ഥല പേര് ഞാൻ മറന്ന് പോയി സ്ഥലം മ പോയി വെളിയില നമ്മ ഇൻ ന്ത്യാല് എല്ല എല്ലാം കൂടി ഇടിഞ്ഞു വീണു ആയിരത്തി സംതിങ് ആൾക്കാര് മരിച്ചുപോയി ഒരു രാത്രി ബാക്കിയുള്ളവരെ കിട്ടിയിട്ടില്ലെന്ന് ഒറ്റ രാത്രി ഒറങ്ങി എഴുന്നേറ്റ് ആ
ട്ടില്ലറിയ ഞാന് ഇന്നലെ വരണ്ടേനി ഇന്നലെ പോനെ കിട്ട് രണ്ടു സം ഓ ശനി ഞായറും തന്നെ തെരഞ്ഞു വ്യാഴാഴ്ച പോയതാ ഇന്നലെ കിട്ടിയേ
ആ
എന്റെ ആ ഒരുതില് അങ്ങനെണ്ട് നമ്മള് ന്യൂസ് വെ ഇതൊന്നും കേട്ട് വേറൊന്നും നോക്കിയതും ഇല്ല
അയ്യോ പയെങ്കര ഇപ്പം ഇന്നലെ കണ്ടോ ഈ അംഗൻവാടീല് പീഡനം യൊ എന്നോ വിശ്വസിച്ച് പിള്ളോരൊക്കെ വീടും
അംഗൻവാടീല് വരെ എത്തി
ആ അതെ കു
ആ ഏ എ ഞാൻ കണ്ടില്ല ട്ടൊ ചെറിയ ചെക്കനാ
അയ്യോ ഇരുവത് വയസ്സേ ഒള്ള് ആ ചെറുക്കന് ഇരുവത് വയസ് ഉണ്ടെന്ന് പറഞ്ഞാല് ആ ചെറുക്കനെ കണ്ട ഒരു പത്താം ക്ലാസ്സ് പഠിക്കുന്നാന്ന് പറയുംആ വിളിച്ചോണ്ട് പോവുന്നു പോലീസ് പിടിച്ചോണ്ട് പോവുന്നു ഒന്ന് ആലോയിച്ച് നോക്കി ക്കെ ഒരു കുഞ്ഞിനോട് പിള്ളേർരെക്കെ മൈ മനസ്സൊക്കെ മാറി മാറി വെരുവാ അതുപോലെ എന്നു ആൽമഹത്യകളാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചാകുവ അങ്ങനെയും കൊറെ സംഭവങ്ങള്
തന്നെ മക്കളോടോ ഒന്നും പറയാൻ പേടിയാപ്പോ
അതെ
ഏ മ് ഏത് മക്കളായാലു എന്തെങ്കിപ്പം ഫോണിനൊക്കെണെല്ലോ അധികം മക്കൾ വാശി പിടിക്കാ എത്ര മക്കളാ അപ്പൊ ഫോൺന്റെ പിന്നാലൊക്കെ ഇതായത്
ആ ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെന അങ്ങ് തൂങ്ങു ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇങ്ങന ഐഡിയ വരുന്നെന്ന് അറിയില്ല
ആ അയ് ഇങ്ങനെ കാണല്ലേ റീല് സക്രോള്യ്ത് സക്രോള്യ്ത് അങ്ങനെ കാണ്ല്ലേ
ആ നമ്മള് നമ്മളെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എത്ര അച്ഛനും അമ്മയൊ കണ്ണ് നീര് കുടിക്കുന്നെ കഷ്
ഏ പിന്നെല്ലാതെ ഇപ്പ തന്നെ ഇപ്പന്റെ ഇപ്പൊ മ്മളെ കാര്യം തന്നെ നോക്കുണെങ്കില് ഞ്ഞ് അതവാ ഫോൺ കൊടുത്തില്ലെങ്കില് ഒറ്റ അടക്കലാവാ തിലൊക്കെ കുറ്റി ഇടാനറിയില്ല പഷെ അപ്പൊ നമുക്ക് പേടിയാണ്
ആ
വാഷി വെരി ആണ്ല്ലോ ഓൽക്ക്
ആ അതെ അതെ
ഞാപ്പഴും പറിം ഇൻക്ക് പേടിയാണന്നു ദ്ങ്ങനെ മക്ക ഇങ്ങനെ മക്കളോരോന്ന് കാണല്ലെപിന്നെ പറഞ്ഞ റീല്ലന്നെ പിന്നറീല് ല്ലീമക്കള്കാണൊള്ളു അല്ലാത്തൊന്നോര് കാണ് ണൂ ല്ലല്ലോ.
ഉംമ്... ശരിയാണ്.
എന്തെക്കേണോല്അയ്ല്കാട്ട്ണ് ചെയ്യ്ണ്ന്നൊക്കൊങ്ങനല്ലമൈന്റൊക്കെഈ പ്രായത്തില് നല്ലോം കേറും ചെയ്യും.
ആ.... അതെ അവർ ക്കേ ഒറ്റത്തവണനമ്മള് നമ്മളപോലല്ല ഒറ്റ തവണ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി.
മതി പണ്ടത്ത ആതൊന്നുമല്ലമക്കളിപ്പോ
ആ.... അതെ
ലെവല്ലാഞ്ഞിപ്പോ ഞമ്മളായാലും ആരായാലും ഓർക്ക്പ്പാപഴെ ന്താ പറഞ്ഞാല് മ്മാര്പ്പാരൊക്കെപേട്യേന്നേലുംണ്ടാവും
അതെയതെ അതെ സത്യവാണ്.
മ് പ്പങ്ങൻത്തെപേടിയൊന്നുണ്ടാവൂല മക്കൾക്ക്
അതെ ഇപ്പക്കെ സ്നേഹോല്ല്യ ഒരു ഇതില്ലാ കമ്മിറ്റ്മെന്റില്ലാ എ
തല്ലാ... ഒന്നാമത് ഞമ്മള് വന്നാലോല് ഫോണ് കളിക്കാന്നല്ലാതെങ്ങനെ സംസാരിക്കാനുള്ളൊരിത് വല്ല്യമക്കകായാലും തീരെയില്ല
ആ....
ഉംമ്.
ത്... അ സ്കൂളിനൊക്കെവന്നാലില്ല്യേ അതിങ്ങടെ മനസ് നമ്മകറിയത്തില്ലല്ലോ എന്താ ചിന്തിക്കിന്നേ....
അ ഒരേത് ലെവെലാന്നൊന്നേ അറിയില്ലല്ലോ...
ആ.. അതെ ഇപ്പൊ ഇചിരിയേ മതിഇത്ങ്ങക്ക് നമ്മള് അ പഴേ ആൾക്കാാര് എന്തടിക്കുവാർന്നു സ്കൂളിലൊക്കെ
ഇപ്പവ് പറ്റൂലേ ഇപ്പ ഫ്രണ്ട്ലിഅല്ലേ
അതെ ഫ്രണ്ട്ലിയായാലും കൊഴപ്പവാ
ഇപ്പ ഈ പ്രശ്നൊ ക്കെ അധികായത് ഞാൻ പറയാ. കുറച്ചു തല്ലണ്ടോട്ത്ത് തല്ലണം ആരെ ഏതായാലുംല്ലെ
അതെ ഇപ്പൊ തല്ലി കഴ്ഞാ അപ്പൊ കേ സ് കൊടുക്കും ഇവിട്ത്തൊക്കെപറയും അഹ് അല്ലാ.... ഈ.. കുഞ്ഞുങ്ങളെ ഇപ്പൊനമ്മള് തല്ല് വാന്ന് വെച്ചോ സ്കൂള് ലായാലും തല്ലീന്ന് പറഞാപ്പവര് പറയും ഞാ... പോലീസിനെ വിളിക്കുംകേട്ടൊ കുഞ്ഞിങ്ങളാ.. ഒന്നി പഠിക്കുന്ന ഇവ്ട്ത്തെയൊക്കെ പറയുന്നേ കേൾക്കണം
അയ്ന് ഓരിതാണെ കേക്ക്ണതേ.. തല്യാ കേസ്ട്ക്കാന്നൊക്കാണ് ഓര് കേക്ക്ണത് അപ്പോൽക്ക് ഓലെ മൈന്റിലത് നിക്ക്ണ്ട്
അതാണ് ഇപ്പഴത്തെ പിള്ളാരോട്നമുക്ക് ഒരു ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തി ത്തില്ലാ.. പറഞ് കഴിഞാ തീർന്ന്
പേടിയില്ലാ....
ആ... അതെ നമ്മക്കറിയാടിയിപ്പോ പിള്ളാർക്കില്ല
ആ... അതെന്നാണ്നിപ്പ ഞമ്മ നമ്മക്കാണ് പേടി എന്താവ്റ എന്താവാ.. ന്ന്ള്ള വേജാറാ... മക്കളെയ് മ് ഇനിപ്പൊ പഴ് ന്തായാലുംപ്പൊ ഉം. പഠനത്തിന്റായാലും ഒക്കങ്ങനെതന്നല്ലെ ഓരും പ പറയിണതാണ്ട് കേക്കാ..
ഇപ്പൊ ഹോം വർക്ക് ചെയ്യാ അങ്ങനത്തെ പണ്ടത്തെപോല ങ്ങാനൊന്നുവില്ല പക്ഷെങ്കിലെ.. വേറെ കൊറേ കാര്യങ്ങള്ലേ...
അയിനെ പൊതു കാര്യങ്ങൾ നല്ലോം പഠിക്കാണ്ട്
ആ...
ഒരുപാട്ണ്ടല്ലപ്പൊ ബുക്ക്ത്തെയ്ലാട്ടിലും കൂടുതല് തല് പൊറത്ത്ന്നാ... ഉം ചെയ്യലും, വെട്ടലും, എഴുതലും, വരക്കലും. ഇതന്നെ പണി എനിക്ക് അത്രക്കും പേപ്പറ ആായിട്ടാണ് കുത്തിർന്നാ പിന്നെഅര മണിക്കൂർ നോക്കണ്ട.
അതെ അതെ
അത് വെട്ടികാറ താക്ണപ്പണി.
ഉ പിന്നെ ഇപ്പോഴത്തെ പിള്ളോര അഞ്ചാം ഗ്ലാസ്സ്. ആറാംക്ലാസ് ആവുമ്പോഴേ പ്രേമവും. ഒളിച്ചോട്ടോ ഇപ്പൊ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആ.
അറിയാട് പോവെന്നെ
ഇത്ങ്ങനെ എന്ത് പറ്റുന്നേ ഒരു പിടുത്തവും ഇല്ല.
ഇല്ല ഇതെന്താ സംഭവംന്ന്ക്ക അറിയില്ല. ക ഓര്എല്ലാരും പോണിണ്ട്. ഹ് ഹ്
അതെ ഇപ്പൊ എനിക്ക്ന്ന് കൊറെ ബ്ലോഗേഴ്സ്.. ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. യൂട്യൂബില് എല്ലാം കൂടെ. ഇവരെ കണ്ടിട്ട് ബാക്കിയുള്ള പിള്ളേരും അങ്ങ് പോവ ഏതാണ്ട്. വെ വല്യ കാര്യംന്ന കണ്ട പോന്നേ അതെ.
ഉം
അപ്പൊ കുഞ്ഞു പിള്ളേർ പോലെ കപ്പിൾ ബ്ലോഗ,
സാരിയൊക്കെ ചുറ്റി വരുന്നേ കാണണം ഞാൻ നാളൊന്ന് കണ്ടു കൊറ ചിരിച്ചണ്. പക്ഷെ അതൊക്കെ നമ്മള് സപ്പോർട്ട് ഉണ്ടായിട്ടാണല്ലോ.
ആഹ ശരിയായി ഇ തിങ്ങളൊക്കെ. ആഹ വലുതായി കഴിഞ്ഞുള്ള അവസ്ഥയാണ് വിറ്റ്. കോമടിയ്യായി. നിങ്ങള് ആ ഇതിൽ ആ ഇപ്പം കുഞ്ഞു ഇപ്പ നമ്മള് പത്ത് ഇരുപത് ഉം ഇരുപത്തൊന്നും. വയസ്സായവർക്ക് പോലും കല്യാണം കഴിഞ്ഞ വല്യ മക്കളാ.
വല്യ മക്കളാാണ് ഇപ്പൊ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ്ആായിട്ട് പെണ്ണിന് വേണ്ട.
അതെ എനിക്ക് തോന്നുന്നു സത്യത്തി നേരത്തെ. കഴിക്കുന്നവര് കഴിപ്പിക്കുന്ന എന്താണന്ന്റിയോ ഈ ഇരുപറ് വയസ്സ് ക്കെ. മെച്യൂരിറ്റി ആവും വേണ്ട തോന്നും പിന്നെ കെട്ടണ്ട ജോലികുണ്ട സ്വന്തം. അങ്ങനെ ഒരു ത് വരണ്ട തോന്നി ഇവരൊക്കെ പതിനെട്ട് വയസി പിടിച്ച് കെട്ടിക്കുന്നേ.
വേം വരുണ്ട് ഇപ്പൊ ഇപ്പ വ ഇപ്പ പിന്നെ പെൺകുട്ടാ ക്ഞ്ഞി. പ്രായം കൂടിയാലും ആണുങ്ങൾ ഇരുപത്തഞ്ച് കഴിഞ്ഞാ പിന്നെ. പെണ്ണ് പറയണന്നെ എന്താ വയ്സ്സ് റല്ലേന്ന്.
ആതെ
ഒന്നെങ്കി ഒപ്പത്തിനുപ്പള്ള തമതിോർക്ക്. ഉ കിട്ടണില്ലല്ലോ പൊആണുങ്ങൾക്ക്.
ആഅതുകൊണ്ട പിന്നെ കിട്ടുന്നതിനെൊക്കെ കൊല്ലവാ
അ
കിട്ടുന്നതിനെയ ഒക്കെ തല്ലി കൊല്ലുവ ഇന്നലെ കണ്ടില്ല ഒരു പെൺ കൊച്ചിനെ അടി അടിച്ച അവള ആത്മഹത്യ ചെയ്തത് ഉപദ്രവമാ
അങ്ങനൊക്കെ കാണുമ്പോളാണ് വേണ്ടേനന്നൊക്കെ തോന്നും.
അതെ അതെ
ഉം
ഭയങ്കര ഉപദ്രവമാണ്
പേടിയാണ് ഞാൻ പറയാ അങ്ങനത്തെ ഒരു സമൂഹത്തിലല്ലേ ഇപ്പ നമ്മള് ഉള്ളത്.
ഇപ്പൊ ഒരു എല്ലാ ഒരു ഭാഗ്യമാണ് നല്ല ഭർത്താവിനെ കിട്ടുന്നതും.
ഏർ പറയാണ്ടോ ഏ ഏറ്റവും ഭ തന്നെ ഇപ്പൊ കൊറേ പൈസയും കാര്യം ഉണ്ടാവണല്ല ഓ ര്നല്ലതാവണം ഓര.. സ്വഭാവം പോലെനമ്മളെ നോക്കാനും അവാനൊക്കെ ഉള്ള ഇത്ണ്ടാവണം.
പൈസ ഇല്ലേലും ചിലരുണ്ട് ഭയങ്കര സ്നേഹവാ.
അതെല്ല ഞാൻ പറഞ്ഞതേ പിന്നെ ഇപ്പ പേടിയാണ് ഇപ്പൊ മറ്റേത് ഇല്ലാത്തവരു കുറവല്ലേ
ആ
കുടിം വലിയൊന്നും ഇല്ലാത്തല കുറവല്ല അറിയാം
ആ അതെ അതെ ഇപ്പൊ എനിക്ക് തോന്നും കുടിയും വലിയും കഴിഞ്ഞ് ചെല്ലുമ്പോ ഭാര്യമാർ എടുത്തിട്ട് ഇടിക്കുന്നതന്ന്
ആആആ അതുംണ്ടാവും അതും വരും നല്ലോണം ഇപ്പോ ഇപ്പന്ത പയ പണ്ടത്തെ ത്തെ പേടിച്ചിക്ക കുട്ടികളെയിരുന്നു അപ്പ കിട്ടൂല
ആ അതെ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ
ആ ഓക്കെ